ആ അതെ ആ അവിടെ
ഞാൻ വിളിച്ചതേ ഇപ്പൊ നേരെ വെയിലുണ്ട് പക്ഷേ ഫൈഡർമാന്റെ ഒരു പരച്ചും ആഹരച്ച ഏതല്ലേ എജാതി മ മാർക്കറ്റിഗ
ഉം അയിന്റെ ഇത് പടല്ല അതിനെ എക്സ്പ്ലെയിൻ ചെയ്തണ്ട അത് ഇറങ്ങിപ്പോ അങ്ങനെയല്ല അ ഫസ്റ്റ് തന്നെ പോൻ വിളിച്ച പ്പൊ മെസിനെ കാണല്ലേ അപ്പൊ എന്നിട്ട് നേരെ പോയി വി ണ്ടല്ലോ മെസ്സിനെ കണ്ടപത്തിനന്നെ വണ്ട് ഗോട്ട് അല മൊത്തിൽ അറിയിക്കാൻ എസി ഭയങ്കര സംഭവം
ആ ആ ആ ആ
അങ്ങനത്തെ ആ ആഹ അത അങ്ങനത്തെ ഒരു ഇത് ഇറങ്ങീണ് ഇ പോ
ആ പി ജൂലൈ ജൂലൈ മുപ്പത്തൊന്നാം തീയതി അല്ലേ അടുത്തമാസം അജൂലൈ മുപ്പത്തിഒന്നാതി
സ്പൈഡറിനെ കണ്ട് ക്കണ് പക്ഷെ അങ്ങനെ വലിയ പോന്നല്ല ഓ നല്ലത് മാത്രം
നല്ലത് മാത്രം ആ ഈ നല്ലത് എന്നുള്ളതിന്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞ
വ്യാക്യാനം നല്ല റേറ്റിങ് ആണ്ത്
ഓ അങ്ങനെ അല്ലാതെ ഈ മോ ഏ സാംസ്കാരികമായിട്ടോ അങ്ങനെ
സാംസ്കാരികമായിട്ട് അവാഡ് പടങ്ങളൊന്നുംതു കാണാറില്ല
അല്ലാതെ ഈ മറ്റേ മൂല്യം വേറെന്ന
വേറെ മൂല്യങ്ങൾ എന്താ അ പിന്നെ മാസ് മസാല കാണുന്നുണ്ട് മാസ് മസാല
ഏത സ്ഥിതീ അടുത്ത് കണ്ട്
ഈ അടുത്തോ ഈ അടുത്ത് കണ്ടത് അനപ്പോ ഏതേലും കണ്ടത് ഇപ്പോ ആലോയിച്ച് നോക്കുമ്പോ ഓപൊപോ..
ഹും മോഹിനിയാട്ടോ മോഹിനിയാട്ടത്തിന്ഷം വേറെന്നും കണ്ടില്യ
അല്ലാ അത്ണ്ട് പിന്നെപ്പേതാ
മോഹനിയാട്ടടിപൊളി പടാണ്, എനിക്കല്ലഷ്പ്പെട്ടക്ക്ണ്
അയ്ൻ്റെസെക്കൻ്റല്ലേ ഭരതനാട്യേതോ ആ അത് രസണ്ട്
ഭരതനാട്യത്തിന്റെ രണ്ടാം ഭാഗാണല്ലോ മോഹിനിയാട്ടം
ആ മോഹിനിയാട്ടം അതല്ലെ, അത് ഉഷാറാണ് ഉംആ അത് പിന്നെപ്പോ അതില്ത്ണ്ട് പിന്നെപ്പോ അത് ഇപ്പൊന്നോ കഴിഞ്ഞന്നേ കണ്ട്ണല്ലോ ആ ബ്ലാസ്റ്റ് ഓ കിടിലൻ സാന
അഒരുമാതിരി പട, ഇക്ക് തീരെ ഇഷ്ടപെട്ടില്ല
ഇക്കല്ലഷയി ആ അട്യും ഫൈ
എന്ത് എത്താ അടി അയ്ൻ്റ ഒരസല്ലാത്തൊരു കൊറിയോഗ്രാഫി ആ മറ്റെ പെണ്ണ്ണ്ടല്ലോറ്റെ ഡാൻസ് കൾച്ച് ആ ഡാൻസ് കളിച്ചണ പെണ്ണ് ഹ് ഹേ ചീക്ക് കാണുമ്പോ ചിരിവരും ഓളങ്ങനെ ഓരോ അടി കഴിഞാണ്ട്ങ്ങന മുഖായൊക്കെ കൂർപ്പിച്ചാണ്ടരുവരവാ
അതന്നെയ അതിന്റെ ഔറ ഹേ
എ എന്തവറ ഈ ചെല രസസ് ചെലതൊക്കെ രസണ്ട് ക്ഷെ മാമണ്ടല മറ്റേ മാമന്റെണ്ട് അല്ലല്ലേ ആ
ആ മാമൻ അ അല്ല അതല്ല ആ ആ ആ് മറ്റേ മാമന്
ആഹ് പാ പാളം തുടക്കുമ്പോ രസമായിരി ഒരു മെഡിക്കൽസ്റ്റോറില്ക്കണ കൊല്ല കൊല്ലങ്ങളായിട്ട് കരാട്ട പ്രാക്ടീസ് പോലുംല്ല ന്നിട്ട് പെട്ടെന്ന് പെട്ടെന്നട്ടലാസ്റ്റ് പുറത്തവന്ന്ങ്ങാണ്ട് മൂപ്പ ആ ഫോട്ടോല് മുപ്പരെ ഫോട്ടോണ്ട് അതോണ്ട് മൂപ്പര് വല്യ അടിക്കാരൻ കരാട്ടക്കാരൻ ആൾക്കാർ വന്ന് ഏ പത്തിരുപത് ആൾക്കാരെ ഒരുമിച്ച് അടിച്ചിട എന്താ എന്ത് ലോജിക്ക ണ് ഹ്
ലോജിക്കോക്കെ കൊമേഴ്സ് പറയൊക്കെ അത്ഒക്കെ എന്റെ
ആ ഒരു രു കാരാട്ടക്കാരൻ ഫോട്ടോൽ ഫോട്ടോൽങ്ങനെ ബെൽറ്റ്‌ പിടിച്ചക്ക്ണ് അ ആ അതോണ്ട് അയാൾ കരാട്ടക്കാരനായി അയാൾ വല്ല്യൊരു തല്ല്കാരനാണ് ഭയ
അങ്ങനെല്ല ഓനത്ര സർ സർപ്രൈസ് ആക്കി വെച്ചതന്നെയാ ട്ട് പോവല്ലോ അത് രക്ഷിക്കൻ അത് വാണ്ടേ
മൊത്തത്തിലിത് ഗുമ്മില്ലാത്തത് മറ്റേ വില്ലൻണ്ടല്ലോ ആ മറ്റേ ഫുള്ള് എല്ലാ പ്രൊജക്ടിന്റിം മെയിനായിയിട്ട്ക്ക്ണാള് ഓനൊക്കെ ഭയങ്കര ഹൈപ് ട്ട്ക്കാണ്ട് എന്താപോ
ഏപ് അഅ് ലാസ്റ്റ്ഒര്മണ്ടം ഫൈറ്റാണ് അത്ക്ക് തീരെഷ്ടപ്പെട്ടില മറ്റേചെങ്ങായില്ലേ ആ കർപ്പ് കോട്ടിട്ടെ, ഓൻ മാസ ഓനേച്ച ഓന മെയിന് ഓ നല്ല ദമ്മില്ണ്ട് പച്ചേ ഓൻ ഓനെ കുഴിച്ചുമൂടി ആഹ് ആഹ് അതന്നെ
പക്ഷെ, ന്നട്ട് ലാസ്റ്റ് പെട്ടെന്നാണ്ട്‌ കൊന്ന് ലെ ഓലെ സിമ്പിൾ ആയിട്ട് റ്റരു കൊന്നു. ആഹ് ആഹ് പതി പതിനാറാൾക്കാരെ കൊന്ന് അയില് പതിനഞ്ചൾക്കര് ഓനെ കൊല്ലാൻ പോയതേന്ന്, ഒരാള് മാത്രാണ് ഓൻ കൊന്നൌ അല്ല എന്ത്‌ ആ ഐസ്ക്രീം
അത് ശെരിയാ ഓനിക്ക് ഓനക്കാ പിന്നിം കൊറച്ചരു ദമ്മ്ള്ളതല്
ആ അവനരു അവനെ കാണുമ്പോ തന്നെ ലുക്ക് ആ ഒരുഫീൽ മുണ്ട് ഏതാ ദൃശ്യം ത്രീയോ അയൊന്നും ഞാൻ കിട്ടീല ഒരു സീരിയല് കഥ അങ്ങനെയക്കൊരു ഫീലാണ് കിട്ടി ഞാൻപിന്നെ കാണ
ത്ണ്ട് നല്ല ലേഗ് വെച്ച് ഇങ്ങനെ ഫസ്റ്റ്ത്തെ രണ്ട് മണിക്കൂർ ഒരു ഡ്രമേണ് അല്ലേ കുടുംബത്തില്ങ്ങനെ നടക്കണ ഇങ്ങനെ കാര്യങ്ങള് ഓരോന്ന്ങ്ങനെ സിമ്പിൾ പക്ഷെ ആ പയേതിൽ അത്രങ്ങ് പയേതിന്റെത്ര പ്പല്ലാ പക്ഷെ എന്നാലും ലാസ്റ്റ്ന്തറിയോ അയില് ക്ലൈമാക്സൊക്കെ പിന്നീം രസണ്ട് അല്ലാ ജോയിന്റ് കിട്ടിക്കില്ല ആഹ് അതന്നെ ആ ആഹ പരിക്കേൽപ്പിച്ചണ് ഏ നമ്മള് അത്പ്പോ വിചാരിക്ക്ണത് അങ്ങനല്ലേ നമ്മള മൈന്ഡ് പോകുന്ന അയാളെ അയാള നമ്മള് മൈന്ഡ് എന്തെക്കെ ആലോയിച്ചോ അത് അതൊന്നും ഐക്കൊന്നും എത്തിച്ചൂല അയില അത്പ്പൊ മോയിനിയാട്ടത്തിലും അങ്ങനെ തന്നെല്ല എന്താ ഞാൻ വിചാരിച്ച മറ്റേ അവരൊക്കെ കൂടി ത്യം. ലാസ്റ്റൊരു കക്ക്ണ സീൻണ്ടല്ലോ ആഹ് ആഹ് ആ അത് നല്ല നേക്ക്ണ്ട്. അയ്ന്റെ ലാസ്റ്റിവര് കൊള്ളയടിച്ച്വല്ലോ മറ്റെത് ഭണ്ടാരം
ആഹാഹ് അത് നൈസായി ലേ
പിന്നെ അയ്ന്റെ തേഡ് പാർട്ട് കാൺണ്ടല്ലോ രാസലീല
ആഹ് ആ ടൈറ്റി അയ്ന്റെ ടൈറ്റിൽ ഇതാക്കിണുല്ലേ അങ്ങനെ ചൈത്ണ് ന്നാലും ഒരു ഡാർക്ക് ഹ്യൂമർ ആണ്ല്ലേ പച് പച് പച്ചയായ രീതിയില് വിശ്വാസങ്ങളില്ലീനൊക്കൊരു കളിയാക്കൽ നടത്ത്ന്ന്ണ്ട്
അത്ണ്ട് അടുത്ത ഇതാണ് ഹൊററാണ്
ആഹ് ആ അത്‌ലേ.. അല്ല പിന്നെ ഇങ്ങനെ, സിരീസുകളൊന്നും കാണലില്ല
സീരീസ് ടൈമ്ട്ടല്ല
ഇല്യേ, അതെന്താ ഒ ടൈമ്ട്ടാത്തെ
പഠിക്കാണ്ടായിട്ടല്ലങ്ങയ്, ഇത് ഒന്ന് ഇരുന്നാ പിന്നെ ഫുള്ള് ഇര്ക്കണ്ടേ അല്ല ഇര്ക് അ ഏഹ് ഗെയിം ണ്ട് പെസ്സ്ണ്ട് മുട്ടാണ്ടെങ്കി പോര്
ഞാൻ ബസ്സൾക്കൽല്യ ബ ബസും പബ്ജിയും, ഞാൻ ഗെയ്മൊന്നും കൾച്ചല്യടാ
ആഹ് ഭാഗ്യം
ഏഹ് ഒഴി ഒഴിവുള്ള സമയത്തൊക്കെ രണ്ട് സീരീസ്ണ്ട് അഅ് കണ്ട്ർക്കും
ആഹ് ആഹ് ഈ സീരിസ് ഒക്കെ ഞാൻ മണീസ്റ്റണ്ട്
മണി മിസ്ക്യോ മണിമിസ്‌ക്യൊക്കെ എല്ലാരും കണ്ടിണ്ടാവും
അതന്നെ മണീസ്റ്റിക്ക് നല്ല ഇഷ്ടപ്പെട്ട്ണ്. അയിൽത്തെ എല്ല അങ്ങനെ കക്ക്ണാണെങ്കിലും അയ്ലൊരുത്ണ്ട് എന്ത് ത്രില്ല്ണ്ട്
ഉം.. ത്രില്ല് ആ രീതിയില് എത്ര കഥകളുണ്ട് ശരിയാണ് നല്ലതന്നെയാണ് സമയം ലാഭിക്ക ഒക്കെ നല്ലയന്നെ
വേറേതാ ഇളെള ഗെയിം ഓഫറൻസ്ണ്ട്. അത് ഉസാറാ അത് ഉഷാറ അത് കൊറെ ഇണ്ടെനും അത് ഫുള്ള്ണ്ട്
ഏ ഞാനെ കണ്ടപ്പോ ഹൗസ്
ഇല്ല അത് നിനക്ക് വയ്യ
രസണ്ട് അടിപൊളിയാണ് സീസൺ ത്രീ അടിപൊളിയ രണ്ടാമത്തെ സീസൺ ഒരു ലാഗ്ണ്ട് പക്ഷേ
എ എന്ത് ആ എന്ത് പറഞ്ഞാലും അത് ദിന്റത്രത്ര കിട്ടൂല ഈ റഫറൻസിന്റ അത്രേ
എത്തൂല പക്ഷേ എന്നാലും ഗെയിംസ് ഫോംസും അതിന്റെ അവസാനവും ഒരു മോശമായ രീതിയിലാണ് വന്നത്
ആ പിന്നെ കഥ എങ്ങനെങ്കിലൊക്കെ ലോൺസ്ന
അല്ല വേറെ വേറെ നല്ല പടങ്ങള് അല്ലന്നിട്ട് സ്പൈഡർമാന്റെ പുതിയ പടത്തിന് കാണാൻ പോണ്ടോ
തേങ്ങ അതൊന്നുല്ല ഇവിടെ ഓ ടി ടി ഇറങ്ങി ഓ ടി ടി നമ്മക്ക് മെയിൻ
അതൊക്കെ സി തിയേറ്ററിൽ പോയി കാണണ്ടേ സിനിമാ കൊട്ടകത്തി പോയി കാണണ്ടേ
തിയേറ്ററ് ഒന്നുല ഓ ടി ടി ഇറങ്ങിയ കാണാ
തിയറ്ററിൽ പോകലില്ല ഏ നല്ല പുള്ളയാണോ
അങ്ങനല്ല ശ പോല്ല ശീലല്ല
നല്ലതാ ആ പോവാതിരിക്കില്ല പോരുണ്ട് പോവാതിരിക്കണംല്ലതാണ്
അത
അതായി മാ
ആ അത് ഓരോരുത്തർക്കും ഒ ക്രേസ് അല്ലേ അ കഴിച്ചാ പോക വേറെ പറ്റ
നീഈ കളിക്കല ഇണ്ടാവ
ഉം വൈക്ക പോക്കണ്ട്
ഫുട്ബൾ
ആ അത് ഏതാണ കളിഞ്ഞോ വൈയ്ന്നേരം ക ഇപ്പ മഴായത കൊണ്ട് കൊളാണ് അതാണ് ടൈ കൊറ ഉണ്ടാവും അന്റെ പടത്തിനൊക്കെ പോവാ
അങ്ങനെൊന്നും കേട്ടോ ഞാനിപ്പോ കോളേജില് ബോഡി ആണ് അപ്പ മാസത്തിലൽ ഒരു കിലോ പോവൊള്ളൂ ചപ്പോ കോളേജിൽ ചാടിക്കണ്ടൊക്കെ പോയി ഇപ്പ സമയം കാണാൻ പൂതിയയാ ച എങ്ങനെ സമയ ഉണ്ടാക്കി പോ
ഉ ഒഴവ് കട്ടുണ്ട് അ ചെലവ്വാണ ഇറങ്ങി കഴിഞ്ഞാൽ ചിലലവല്ലേ
ചലോക്കതന്ന
അതന്നെ ഇപ്പൊ ഇപ്പ നൂറ് പേര് കിട്ടത്തുട്ടി ശരിപ്പ
നൂറന്ന്ട്ട് നൂറ്റിമ്പക്ക ആണ് നൂറ് പേ അനുസരിച്ചച്ച് അതിന്റെ ക്വാളിറ്റി കുറില്ലേ സെറ്റപ്പുംന്തൊക്കെ പറയും നല്ല രീതിൽ ഇരിക്കാനോ നല്ല സൗണ്ട് കാര്യങ്ങളൊക്കെ കുറവേ കാരണം
ഉം ഉം ഉം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്
ആ പിന്നെ കാര്യങ്ങളൊക്കെ അറിയിക്ക
നായിക്കോട്ടെ ശെരിന്ന